ഓ ഹലോ ആ നേരത്തെ എന്താ വെച്ചേ
എന്ത് പറ്റിയന്നാവോ ഞാനേ എന്റെ ഫോണൊക്കെന്ന് റീസ്റ്റാർട്ട് റീസ്റ്റാർട്ട് ചെയ്തു നോക്കി ഒന്ന് ഞാന് ഫോൺ ഒന്ന് ഇതാക്കി നോക്കി അപ്പൊ കുട്ടികളൊക്കെ അങ്ങനെ കളിച്ചിട്ട് പോണംനെ അപ്പൊ ചെ
ആ എന്താ വിശേഷം സുഖല്ലേ
ആഹ് സുഖണേ എന്തൊക്കെ നിന്റെ വിശേഷങ്ങൾ
നല്ല വിശേഷം തന്നെ ഫുഡ് കഴിച്ചോ
ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചു കുട്ടികളും ഭക്ഷണം കഴിച് ട്ടങ്ങ ഇരിക്കുകയാണ് ഞങ്ങൾ നേരത്തെ ഭക്ഷണം കഴിക്കും ഇവിടെ ആഹ് രണ്ട് ഭക്ഷണം കഴിക്കും ഏ ചോറും വെണ്ടക്ക കറിയും പയറും ഉപേരി ഉണ്ടായിരുന്നു പിന്നെ മാട്ടില് കുഴിച്ചത്ണ്ട് അങ്ങനെ ആ അച്ചാറുണ്ടായിരുന്നു ച്ചാറ് കറുവത്തിങ്ങ അച്ചാറണ്ടായിരുന്നു നമ്മള് വി ഉപ്പേരി ഉണ്ടായിരുന്നു കരുവാതിങ ഉണ്ടായിരുന്നത്തൊണ്ട് അച്ചാർ
അതെന്താ സാനം
കറവത്ത് കറമൂസ പ
ആ കർ കറമൂസ് എന്താ പറഞ്ഞെ എനിക്ക് മനസ്സിലായില്ല ഇവിടെ പപ്പായ കർമൂസ് എന്നൊക്കെ പറ ആ ഇവിടെ കാലമൂസ് എന്നൊക്കെയാ പറയാ ആ അത് നല്ല ടേസ്റ്റ്ല്ല അത് ഉപ്പിലി ഇട്ടാലും അച്ചാറി ഇട്ടാലും നല്ല ടേസ്റ്റ് റ്റ് ആണല്ലോ
അപ്പൊ അത് ഇവിടെ നിറയെ ഇണ്ടായിട്ടിണ്ട് ഉഹ് തൊടുല നിറയെ പോ അതെങ്ങനെ മറച്ചിട്ടുണ്ട് അപ്പൊ അയിന്ന് അറിയണ്ടേ പ്രായ
ഉപ്പേരി വെക്കലിലെ
ഉപ്പേരി വെക്കാറുണ്ട് ഉപ്പേരി ഞാന് ഇങ്ങനെ ചെ എന്താണ് എന്തെലൊക്കെ പൂളെ കൂടെക്കെകൂട്ടീട് അങനെകെ വെക്കാറണ്ട് അപ്പൊ നല്ല ടേസ് ആണ് ഒന്നു വെക്കാതെ റ്റക്കും തരിയ അങ്ങനെ കൂട്ടൻ ഒക്കെ
ആ പിന്നെ അത് വെച്ചിട്ട് ആ പഴുത്തതാകുമ്പോ നമുക്ക് പഴത്തതല്ലേ
അഹ് പഴുത്തതും കിട്ടാലിന്ടെ പഴുത്തതാണെങ്കി ജ്യൂസ് ഉണ്ടാക്കുക അതുപോലെ പാൽ കൂട്ടിയിട്ടൊക്കെ ഷേക്ക് പോലെ കടിക്കാ
നല്ല ടേസ്റ്റ് യിക്കൂലേ പിന്നെന്താ പോയോ ഹലോ ഹലോ